ആഹ് കേക്കുന്നില്ലേ. ആഹ് ഞാന് ഫോണണ്ട് എട്ക്കാ കഴിയുന്നില്ലേ അതുകണ്ട്. വേറെ കോള് വന്നതിൻ്റെടെ കൂടെ.
ആഹ് ആ ഞാനിങ്ങൾ നേര്ത്തെ അട്ച്ചപ്പ ഞാ വേറെ കോൾ ണ്ടയിന്.
ആഹ് ആഹ് ആഹ് അപ്പം മന്തി പിന്നെന്തൊക്കെണ്ട്.
ഒക്കെ സുഖ.
ഉം ഭക്ഷണം കഴിച്ചോ.
ഓഹ് കയിച്ചു ഞക്കെ ആ.
അ എന്തായിരുന്നു സ്പെഷ്യല്
സ്പെസ്--ലായിട്ടൊന്നുംല്ല ന്നിപ്പോ പുട്ടും പിന്നെ ഇന്നലത്തെ ചിക്കൻ കറീണ്ടായിനു ഏഹ് ന്നലെ വെള്ളിയാഴ്ച്ചല്ലായിന്നു അപ്പൊ അപ്പൊ അതും കൂടി കൂട്ടിയങ്ങോട്ട്
ഏഹ്
രാവിലെ തന്നെ ആറണിയാകുമ്പത്തിനി ഇവിടെ ചായകുടി തുടങ്ങണേ
ഏഹ്
അപ്പൊ ചായകുടിച്ചു കയ്യും ആറുമണി ആകുമ്പോത്തിനി മക്കള് മദ്രസ്ൽ പോയി ഉം നേരത്തെണീക്കും നാലേ മുക്കാലൊക്ക ആവുമ്പോണീക്കും
ആഹ്
മ്മ് മക്കള് മദ്രസെ പോവാനൊണ്ടായോണ്ടേ
ആഹ്
ഒരാള് നേരത്തെ പോവും
ആഹ്
ആറരയാവുമ്പോത്തന് മദ്രസ തൊടങ്ങും അപ്പം അവിടെ
ഇവിടെ ദോശ
ദോശേര്ന്നാ കറിയ കറി ഇണ്ടാക്കെല്ലേ ചട്ണീ ആയിക്കതല്ലെ രസ അല്ലെങ്കിൽ പിന്നെ സാമ്പാറൊക്കെ വേണം
സാമ്പാറാണ് അയ് ഉഴുന്ന് ദോശല്ല നമ്മ സാധാ നീർ ദോശേ
എങ്ങനെ ഉയുന്നു ദോശല്ല
അല്ല
സാദാ അരി പച്ചരി അരച്ചിട്ട് ആ പിന്നെയിക്ക് എന്തേം ചേർക്കുങ്ങള്
ഇല്ല ഉപ്പ് മാത്രം
ആഹ് ആഹ് അങ്ങനരെ ഇരുമ്പിചട്ടിയിലല്ലേ അങ്ങനെ ഇരുമ്പിച ഇല്ല ദാ നോൻസ്റ്റിക്കിലാ ഉണ്ടാക്കല്
ഇരുമ്പ് ചട്ടിൽ നോൻസ്റ്റിക്കിൽ അത്ര ചിലപ്പോൾ നന്നായി കോണന്നില്ല മുഗൾ ഭാഗം ഏഹ് കിട്ടും വേ അടി പിടിച്ചാതെ കിട്ടും പക്ഷെ
അങ്ങനെയല്ല അത് കിട്ടും മറ്റേ ദോശന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവല്ലാല്ലോ
ആഹ് ആഹ് അയിന് ഇത് ന്നെ വേണം ഏഹ് അല്ല അല്ല
നോൺസ്റ്റിക്ക്
ആഹ് ആഹ് ഉച്ചക്കുള്ള ഫുഡൊക്കെ ആയോ ഹലോ ഹലോ